ഹലോ
ഹലോ
എന്താ വർത്താനം?
നല്ല വർത്താനം എന്താ അവിടുത്തെ വിശേഷൊക്കെ?
ഇവിടെ നല്ല വിശേഷം ഞാനിപ്പോ അമൃതപ്പൊടി ഉപയോഗിച്ചരു സാധനം ഉണ്ടാക്കനി.
ഓ എന്താണ്ടാക്കിയ?
ഹൽവ അമൃതപൊടിയ കൊണ്ട് ഹൽവ നമുക്ക് അംഗൻവാടിന്നൊക്കെ കിട്ടലുണ്ടല്ലോ?
ആ ആ ഈ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പൊടിയല്ലേ ആ
സ് വരെ കിട്ടുല്ലോ.
ആ ആ ഒരു കുറക്കെണ്ടാക്കാൻ വേ
ആ അതെ അതെ അത് നല്ല പോഷകാഹാരങ്ങ ഇതായതാണല്ലോ. അപ്പൊ ഞാന് അയിനോട് കു കുട്ടികൾക്ക് ഈ കുറുക്കായ വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ ഞാന് ഇങ്ങനെ ഹൽവ കേക്ക് അങ്ങനെയൊക്കെകാക്കി ഉണ്ടാക്കിനി
ഓ അമൃദപ്പൊടിയോണ്ട് അങ്ങനെക്കിണ്ട ക്കാൻ കൊറെ വിഭവങ്ങളൾ ഇണ്ടാക്കൻ പറ്റൂലേ?
നല്ല ടേസ്റ്റ ആണാണും.
ആ ആ
ങ്ങളെ വീട്ടി ചെറിയ കുട്ടികളണ്ടോ?
ഇല്ല നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട മൃതപ്പൊടിയൊക്കെ ഏ ഉള്ളത് മ്
കുട്ടികള നല്ല വേഗം തടി കൂടും തൂക്കം കൂടും.
ആ ആ
അപ്പൊ അതിങ്ങനെ ചെയ്യായിരുന്നു.
ഏ നിങ്ങളിത് എപ്പ ഏ അത് മാത്രമേ ഉള്ളൂ ഈ അമൃതപ്പൊടിയോണ്ട് ഉണ്ടാക്കാൻ പറ്റിയ
പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം.
ആഹ് ആഹ് കേക്കില്ലേ? പുട്ട് പറ്റുന്നൊക്കെ കേട്ടിട്ടുണ്ട്.
ആഹ് പുട്ടും നല്ല രസാണ് തേങ്ങൊക്കെ ഇ ന കുട്ടികൾക്ക് നല്ല മധുരഉണ്ടാവു അല്ലേ അതില്. അതില് കുറേ ധാ ന്യങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ? കുറേ ധാന്യങ്ങൾ അടങ്ങിയിരിക്കണ്. അപ്പോ കുട്ടി ഒക്കെ നല്ലതായിരിക്കും.
ഓ
അപ്പൊ ഇന്റെ രണ്ടു കുട്ടികളുണ്ട്. ഓരിക്ക് രണ്ടും കിട്ടാറുണ്ട്. അപ്പൊ കൊറേണ്ടല്ലോ? ഞാ ങ്ങനെ ഉണ്ടാക്കലാണ് ഒരാൾക്കന്നെ ആറ് പാക്ക് ഒക്കെകിട്ടും നമുക്ക് അംഗവാടിന്ന്.
ആഹ്അതെങ്ങനെയാ കൊല്ലത്തിലാണോ പേക്ക് കിട്ട
അല്ല നമുക്ക് മാസത്തിൽ കിട്ടും.
ഉം.
ഓരോ മാസം കൂടുമ്പോൾ നമുക്ക് കിട്ടും.
ഉം ഉം
അപ്പോ ഞാൻ അത് ഇല്ല അവലൊക്കെ വീട്ടിലാണ്. സ്കൂള് പോണില്ല.
ആഹ് അപ്പൊഴിനി വെക്കേഷൻ ആണല്ലോ?
ആഹ് അവധിക്കാല ആയതു കൊണ്ട് നല്ലേ എതാണ് എന്താ അവിടുത്തെ അവധി ക്കാല പരിപാടികളൊെന്താണ്? കുട്ടികളൊക്കെഎന്താ ചെയ്യുന്നത്?
കുട്ടികളൊക്കെ എന്താ ഇവിടെ ത്തന്നെ എന്താ ചെറിയ കുറ്റിപ്പൊരയൊക്കെ ഉണ്ടാക്കി കളി ഏഹ്
കളിക്കേകാരല്ലേ നല്ല ചൂടും ആണല്ലോ
ആഹ് ഭയങ്കര ചൂടാണ്. ഇവിടെ ഇന്നലക്കെ ആഹ് അതെ ആഹ്
ചൂടിന്ന് കൊറേ ആശ്വാസാവും.
ആഹ് നമ്മളിപ്പോ മൊബൈലിൽ നിന്നും ഒന്ന് ഇത് കിട്ടാൻ വേണ്ടിട്ടെ ഒരു മൊബൈല ഫുൾ ടൈം കാണല് അപ്പൊ അയിന്നൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മ കുറ്റി പൊരയൊക്കെ ഇണ്ടാക്കുന്ന
നമ്മള് പണ്ട് കാലങ്ങളിൽ അമ്മള് ഇങ്ങനെയൊന്നും ഉപയോഗിക്കില്ലേർന്നല്ലോ മൊബൈല് ഇല്ലേർന്നല്ലോ അന്ന് അന്നൊക്കെ അമ്മള് പലേ തരം കളികളായിരുന്നു ല്ലേ
ആഹ് പിന്നെ എന്തെല്ലാം കളികള് കളിച്ണ്ട് ഇന്നത്തെ മക്കക്ക് അതൊന്നും അറിയ പോലും ഇല്ല
ആഹ് അവരിപ്പം ഫുള്ള് ഫോണില് ഇങ്ങനെ ഒതുങ്ങിയല്ലോ ഫോണില് ഗെയിമു കളിച്ച് ഇങ്ങനെ ഒതുങ്ങി.
ഉം
നിങ്ങള് അവധിക്കാലത്ത് എവിടെക്കെങ്കിലും പോകുന്നുണ്ടോ
ഇപ്പൊ നമ്മള് എവിടെക്കും പോവാൻ പ്ലാനില്ല കുട്ടികൾക്ക് ഇപ്പൊ ഇങ്ങനെ ഓൺലൈനായിട്ട് നമ്മള് ക്ലാസ്സാണ് കാര്യായിട്ട് നോക്കുന്നത്
ആഹ് ആഹ്
ഉം അവരിപ്പോ നിങ്ങളെ ഞാനിപ്പോ മ കുട്ടികളെ ഇപ്പോ എന്താ സ്പോ ക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസിനും അബാക്കസിന്റെ ക്ലാസിനും
അങ്ങനെ ചേർത്തീട്ടുണ്ടാവൂല്ലേ അപ്പൊ എ ഓൺലൈൻ ആയിട്ട് ഇണ്ടാവായിരിക്കൂല്ലേ?
ആഹ്
എല്ലാ ദിവസോം ഉണ്ടോ?
അത് നല്ലൊരു ഇതാണ് കുട്ടികൾക്കേ മാക്സ് പരമായിട്ടുള്ള കാര്യങ്ങക്കക്ക അബാക്കസ് ഭയങ്കര ഹെൽപ്പ് ഹെൽപ്പാണ്.
ആഹ് എത്ര ഒരു മണിക്കൂറാണോ ഒണ്ടാവുക
അതെ ഒരു മണിക്കൂറ്
ആഹ് സ്പോക്കൺ ഇംഗ്ലീഷും ഒരു മണിക്കൂർ ആയിരിക്കും ലേ സ്പോക്കൺ ഇംഗ്ലീഷ്
സ്പോക്കൺ ഇംഗ്ലീഷ് അതും ഒരു മണിക്കൂർ തന്നെയാണ് അത് നമുക്ക് ഒ ഇങ്ങനെ ഇപ്പൊ സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷില് അപ്പൊ അയ് അത ക്കെ ഒന്ന് ഇതാവാൻ വേണ്ടീട്ട് ലെറ്റേഴ്സൊക്കെ പരിചയപ്പെടാനൊക്കെ വേണ്ടീട്ടക്കെ അതും ചേർത്തിയുണ്ട് കൊറഞ്ഞ ഫീസേ ഉള്ളൂ
ഏഹ് കൊറഞ്ഞ ഫീസേ ഉള്ളൂ ല്ലേ
മ്ഹ്
അത് ഏതായാലും നല്ല കാര്യം
ആഹ് ഇങ്ങള മക്കളെ വേണെങ്കിലൊക്കെ
ചേർത്താല്ലേ നിങ്ങള് അതിനെ കുറിച്ച് ഇത് വിടേണ്ടി ട്ടോ
ഏഹ്
ഇന്റെതിക്കെ അയിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടേണ്ടി
ആഹ് ഞാൻ പറഞ്ഞു തരണ്ട് വല്യ ഇതില്ല നമ്മളെ ടൈമിനനുസരി ച്ച് അവര് നമുക്ക് അതായത് നമുക്ക് സമയം പറഞ്ഞാ മതി ആഹ് പിന്നെ ഒരു ടീച്ചറ് ആഹ് ഒരു ടീച്ചറാണെന്നുണ്ടെങ്കില് അത്രയും നല്ല കോൺസെൻട്രേഷൻ കുട്ടികൾക്ക് കിട്ടും
ആഹ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചറയ്ക്കാര അല്ലേ ആഹ് ആഹ് ആഹ് കുട്ട്യൾക്കും തന്നെ നല്ല താല്പര്യം ഉണ്ടോ അയിമ്മെ ഇരിക്കാനൊക്കെ
പിന്നെന്താ കുട്ടികളായിട്ട് ഭയങ്കര കമ്പനിയാണ് ടീച്ചേഴ്സ്
ആഹ് പിന്നെ ഫുള്ള് ആ ക്ടീവ് ഇങ്ങനെ ചെയ്യലായിരിക്കും ല്ലേ കുട്ട്യള് എഴുതണാട്ടീം കൂടുതല് അതോ
റ്റുള്ളൂ അപ്പോത്തിന് തന്നെ നല്ല മാറ്റങ്ങള് കണ്ട് തൊടങ്ങി
ആഹ് അത് എന്തായാലും നല്ല കാര്യല്ലേ കൊറെ ഓൺലൈൻ ആയി അങ്ങനെ കൊറെ ഒണ്ടന്ന് കേട്ട്ണ് അതുകൊണ്ട്- കുട്ടികൾക്ക് വേഗം ഇതായില്ലേ നമ്മളൊന്നും പഠിച്ച കാലത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ
ഇല്ല നമുക്കൊന്നും ഇംഗ്ലീഷിനെ പറ്റി തീരെ അറിയില്ലേന്നു
ആഹ് അതെ ഇപ്പൊ ഇനി എവിടെ ചെന്നാലും ഇംഗ്ലീഷ് വാണല്ലോ
ആഹ് ഏത് മേഖലക്കും ഇപ്പൊ- ആ എവിടെയൊക്കെ നമ്മള് ഒരു സ്ഥലത്ത് കറങ്ങണെങ്കിൽ പോലും കുട്ടികള് ഇംഗ്ലീഷിലൊക്കെ ഇപ്പൊ സംസാരിക്കും ക്കണതെ
ആ അതെ അപ്പൊ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇംഗ്ലീഷ് കൊടുത്താല്- ഓലക്ക് നല്ല സുഖയാരിക്കും ഇപ്പൊ നമുക്ക് തന്നെ ഭയങ്ക ഗതികെടാണ് എവിടേക്കേലും പോയാല് ഫോമ് പൂരിപ്പിക്കാൻ എന്തിനും- അപ്പൊ ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പളെ നമ്മള് ഇതാക്കിയാല് നല്ല കാര്യമാണ്
ഉം പിന്നെ നിങ്ങളെ ഏ അവിടെ ആരെലും- ഇങ്ങനെ എന്താ കൃഷി ചെയ്യുന്ന ആരെങ്കലും ഒണ്ടോ
ഓഹ് ഒണ്ട് ഇന്റെ ഫാദറിൻലോ കൃഷി നല്ലോണം ചെയ്തി ഇപ്പ ഇല്ല ട്ടോ ഇപ്പൊ ആള് മരിച്ചു എല്ലാ നല്ല പച്ചക്കറികളൊക്കെ നല്ലോ കയറ്റി ഇവിടുന്ന് ഇങ്ങനെ അയക്കലായിരുന്നു
ആഹ് നിങ്ങള് ഇത്‌ ഇങ്ങനെ വിത്തുകളാണ് വേണ്ടത് നമുക്ക് അങ്ങനെ വിത്തുകളൊക്കെ കിട്ടാൻ വഴിയുണ്ടോ അങ്ങനെ ഓ-
ആഹ് വിത്തുകള് നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ നല്ലോണം കിട്ടല്ലോ നിങ്ങള് അങ്ങനെ ആ വഴിക്ക് ഇങ്ങള് നോക്കിയോ അങ്ങനെ ഇതാകുമ്പോൾ നമ്മക്ക് പറഞ്ഞാല് ഫ്രീ ആയി തന്നെ അവിടുന്ന്- പലതരം വിത്തുകള് കിട്ടും നിങ്ങക്ക് സ്ഥലം ഒക്കെ ഒണ്ടോ കുഴിച്ചിടാന്
ഓ
കുഴിച്ചിടാൻ പറ്റിയ സ്ഥലം കാര്യങ്ങളൊക്കെ ഒണ്ട് ആഹ്
ഉം നിങ്ങെന്തെല്ലാം കൃഷികളാ ചെയ്തത് വീട്ടില്
ഞങ്ങള് പയറ് വെണ്ട മത്തൻ കുരുമുളക് പപ്പായ- അങ്ങനെത്തെ കൊറെ കൃഷികളുണ്ട് ആ അതെ അതിന് നമ്മക്ക്- ഒക്കെ ആവ്യമുള്ള പച്ചക്കറികള് നമ്മള് വീട്ടന്ന് തന്നെ അപ്പം പൊറത്തനിന്നൊക്കെ വാങ്ങാറന്നല്ല നല്ല മരുന്ന് അടിക്കുന്ന ഒക്കെ ഉള്ളെയല്ലേ കിട്ട നമ്മുക്ക് അപ്പൊയിപ്പ നമ്മള് നമ്മളെ ആവശ്യത്തിനുള്ളതൊക്കെ നമ്മുക്ക് ഇവിടുന്ന് കിട്ടും
ഉം
കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക-
ഉം
നിങ്ങള് എന്തായാലും ചെയ്യാൻ വിചാരിച്ചല്ലോ അപ്പൊ ഇങ്ങനെ നിങ്ങള് - കൃഷിഭവനില് എന്തേലുംയൊക്കെ ഒന്ന് അന്വേഷിച്ച്ക്കൊണ്ട് വിത്തുകള്-
ഉം ഉം ഇതിന് ഇങ്ങനെ കാലാവസ്ഥന്റെ എന്തെലും ഇത് ഉണ്ടോ ഈ കാ മഴക്കാലത്താണ് അല്ലെങ്കിൽ വേനൽക്കാലത്ത്-
ആഹ് ഇത് നമ്മള് ഈയൊരു സീസണില് മയക്കാലത്ത് തൊടങ്ങുന്ന സീസണിലൊക്കെ നമ്മള് ഇതാക്കിയാല് വേഗം ഇണ്ടാകും അങ്ങെ വെള്ളം കൊറേ കിട്ടുന്നൊണ്ടെ അല്ലെങ്കിൽ ചൂട് കാലത്ത്- ക്ക്‌ തന്നെ വെള്ളം കിട്ടാതെ ഒണങ്ങിപ്പോയി ഇതാകും അപ്പൊ ഈ സമയത്ത് ആണ് നമ്മള് - കുഴിച്ചിടുന്ന സമയാണ് ഇപ്പൊ ഈ ഒരു കാലാവസ്ഥ- വേഗം വിളവെടുപ്പ് നമ്മുക്ക് എന്ന് പറഞ്ഞാല്- ഒരു മാസം ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോ തന്നെ അത് നല്ല വളരും പിന്നെ നമുക്ക് ഒരു മാസത്തിന്റെ ഉള്ളില് തന്നെ നമ്മുക്ക് അതിനെ വിളവെടുക്കാം
ആഹ് ആഹ്
അങ്ങനെ-
നമുക്ക് ഇങ്ങന്നെ കൃഷിനിനോട് താല്പര്യം ഉണ്ട് അപ്പം- ഇങ്ങനെ സ്റ്റാ നമ്മള് തൊടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ കൃഷികളെ- അപ്പൊ അതൊക്കെ ഈ പയറൊക്കെ നല്ലതാല്ലേ വേഗം കാ കായ്ക്കണതല്ലേ
നല്ലോം കായ്ക്കും അയിന് നല്ലേ ആട്ടും കാട്ടോ അല്ലെങ്കില് അങ്ങൻത്തെ വളകൾണ്ടല്ലോ നല്ല നാടൻ വളം അതൊക്കെ ട്ടാല് വേഗം വളരും പിന്നെ നമ്മൾ നല്ല വെള്ള ഒഴിച്ച് കൊടുക്ക
ആഹ്
അങ്ങനെ പയറൊക്കെ അങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കില് നല്ലതാണ് നമുക്ക് മരുന്നടിക്കാത്ത നല്ലത് കഴിക്ക
കഴിക്ക ആഹ് നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങുന്നത് വിശ്വസിച്ച് കഴി
ആഹ് കഴിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ കൃഷി ചെയ്യും പിന്നെ കേ ബേജ് കേബേജ് ഒക്കെ നമുക്ക് ടെറസിന്റെ മേലെക്കെ വെച്ചാണ്ട് ക്യാബേജ് നമുക്ക് അങ്ങനെ കൃഷി അതൊക്കെ ആകുമ്പോ ഒരു കവറിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നള്ളൂ ചെറിയൊരു സ്ഥലത്ത് നമുക്ക്
ആഹ് നമ്മൾ നമ്മളിപ്പോ ടെറസിന് മുകളില് കൃഷി ചെയ്താൽ അത് വീടിന്റെ എന്തെലും എന്തേ ബാധിക്കോ?
ഇല്ല വീടിനൊന്നും ബാധിക്കില്ല ഏയ് കാരണം അതിന്റെ വേര് എന്ന് പറഞ്ഞാൽ ആഹ് ക നമ്മളിപ്പോ എന്താണ് വെക്കുന്നത് അതിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുള്ളൂ അയിന് ടെ ടെറസിന്റെ തിമക്കയിട്ട് യാതൊരു ഇതുണ്ടാവുല നമുക്ക്ങ്ങനെ ശ് എന്താ ഇങ്ങനെ സ്ഥല ഇല്ലാത്തോൽകൊക്കെ നട്ടർസിന്റെ മേലെയൊക്കെ നമുക്ക് ചെയ്യ കോളിഫ്ലവറ് അതൊക്കെ നമുക്ക് അതുപോലെ ചെയ്യാം
ആഹ്
അങ്ങനെ സ്ഥലം കൊറവുള്ളോർകൊക്കെ വാർപ്പ്ന്റെ മേലെ
ആഹ് കാബേജ് ഒന്ന് ചെയ്തോക്കണം കാബേജൊക്കെ നമുക്ക് ടെറസ ഒക്കെ ടെറസിലൊക്കെ നമുക്ക് ഒഴിവാണ് ഇപ്പൊ മേലക്ക് റൂമും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെആവുമ്പ നമുക്ക് വേഗം എത്തിപ്പെടാനും ഒക്കെ സ്
പിന്നെ നമുക്ക് താഴത്തക്ക് നല്ല തണുപ്പും കിട്ടും അങ്ങനെ എന്തെങ്കിലൊക്കെ മേലെ ചെയ് ച്ചാല് അങ്ങനെ അമുക്ക് മേ അടി കെടക്കുന്നവർക്ക് നല്ലയ്
ആഹ് ആഹ് അതെ ഞാനും വിചാരി ച്ചു വീടിന്റെ ചൊമരിന് എന്തെങ്കിലുഒക്കെ അത് മോശ രീതിയിൽ ബാധിക്കോ
ങ്ങുന്നില്ലല്ലോ. അത് ചെറിയ ചെറിയ കൃഷികളല്ലേ മ്മള് ചെയ്യുന്നേ അതുകൊണ്ട്ത് ബാധിക്കില്ല
ആഹ് ആഹ്
ടെർസിന്റെമേലെ നമുക്ക് ചെയ്യാം
ആഹ്
അങ്ങനെ പച്ചക്കറികളൊക്കെ നമ്മള് തന്നെ ഉണ്ടാക്കിയാല് നമുക്ക് വെറുതെ ക്യാഷ് കൊടു ത് നമ്മൾ അസുഖം വിളിച്ച് വരുത്താണല്ലോ ചെയ്യുന്നേ. മാർക്കറ്റിൽന്നൊക്കെ വാങ്ങിയാണ്ട്
ആഹ് ഇപ്പത്തെ ചെറിയ കുട്ടികൾക്കന്നെ എന്തെല്ലാം മറാരോഗങ്ങളാണ്ടാവുന്നെ
ട്ടെ അമ്മളെ ഫുള്ള് മരുന്നടിച്ച ഭക്ഷണങ്ങളാണ് കഴിച്ചോണ്ടിക്കുന്നെ
അതെ
പണ്ട്ന്ന് പറഞ്ഞാ നമ്മളങ്ങനെ കഴിക്കുന്നില്ലല്ലോ ഒക്കെ നമ്മള് വീടിന്റെ മുറ്റത്തും പറമ്പിലുള്ള സാധനങ്ങളന്നല്ലേ കഴിക്കല് അ അതോണ്ട് അന്ന് അസുഖങ്ങൾ കുറവായിരുന്നു
ആഹ് ആഹ്
അപ്പങ്ങളെന്തായാലും ചെയ്ത്ക്കാ ആഹ് ഓക്കെ ആഹ് ഓക്കെ